ആഹ ആ കേക്കുന്നുണ്ട്
ആഹ് പറ എന്തോട്ട് ആഹ് സുഖം സുഖം നിങ്ങൾക്ക്
ഉം ആഹ കൊഴപ്പില്ല ഇങ്ങനെ പോന്ന്
മഴയൊക്കെുണ്ടോ
മഴ ഇന്നവിടെ ഇല്ലായിര്ന്ന് മഴ ഇപ്പം ഇനി രാത്രില് മിക്കവാറും കാണുവായിരിക്കും ചെറിയ കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്
ഉം ന്ന് ജോലിക്കൊന്നും പോണ്ടായിരുന്നോ
ഉണ്ടായിരുന്നു ജോലി ഉണ്ടായിരുന്നു ജോലി കഴിഞ്ഞിട്ടൊക്കെ വന്നേ
ഉമ് എന്തോ എടുക്കുന്നു
ഴിക്കുന്നു പിന്നെ അവിടെ എന്തോ ണ്ട് വിശേഷം അവിടെ മഴയൊക്കെ ഉണ്ടോ
ഇല്ല ല്ല ഇവിടെ മഴയില്ല ഇവിടെ നല്ല വെയിലുണ്ട് ഉമ് ഇന്ന് മഴ പെയ്തില്ല ന്ന് നല്ല ചൂടൊക്കെ ആയിരുന്നു
ഇന്ന് എങ്ങോട്ടും പോവ്നൊന്നും ഇല്ലേ
പോയതൊന്നുല്ല
ആഹ് ഇന്ന് ക്ലാസ്സില്ലായിരുന്നോ
ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് ആഴ്ച മൂന്ന് ദിവസം ഉണ്ടായിരുന്നു മൂന്ന് ദിവസമുണ്ട് ന്ന് ക്ലാസ്സിന് പോയിട്ട് വന്ന് പഠിത്തൊക്കെ നന്നായിട്ട് പോവുന്നുണ്ട് ഇപ്പൊ ഞാൻ തൊടങ്ങിയതേ ഉള്ളൂ ഒരു മാസം ആയുള്ളൂ തൊടങ്ങീട്ട് ഒരു മാസംന്ന് പറയാ ആഴ്ചേ മൂന്നൂസ് ള്ളു ക്ലാസ്
ആണോ ആഹ് ആഹ് ആഹ് ആഹ് ഹ ആഹ് എങ്ങനുണ്ട് അവര് നല്ല രീതിൽ പഠിപ്പിക്കൊക്കെ ചെയ്യുന്നുണ്ടോ
പഠിപ്പിക്കുന്നൊക്കെയുണ്ട് നല്ല രീതിൽ പഠിത്ത ണ്ട് നല്ല നമുക്കൊക്കെ മറ്റത് മനസിലാവും മനസ്സിലാവും
ആഹ്
ഉം
ഉം എല്ലാ ദിവസും ക്ലാസ് ഉണ്ടോ നിനക്ക്
ആഹ് എല്ലാ ആഴ്ചയിലും മൂന്ന് ക്ലാസ്സു വീതോണ്ട്
ആണോ
ഉം ഉണ്ട് ഉണ്ട്
ഉം ഉം
കോള് വരുന്നുന്ന് തോന്നുന്നല്ലോ കട്ടിയ്യ്
ആഹ് അത് കട്ടീതു
ഉം
പിന്നെ എന്താ ഡെയിലി എക്സാം ഒക്കെ ഉണ്ടോ അവടെ
ആഹ് എല്ലാ ഊസോം എക്സാം ഉണ്ട് ഈ നമ്മള് ചെല്ലുമ്പോ ടോ പോലെ ഒരു ടോപ്പിക്ക് തരും ആ ടോപ്പിക്ക് നമ്മള് പോയി പഠിച്ചിട്ട് എക്സാം തരും
ആഹ് അങ്ങനെ പഠിക്കാനായിട്ട് സമയം ഉണ്ടല്ലോ കാരണം ഒന്നിടവിട്ട് ഒന്നിടവിട്ട ക്ലാസ്സെങ്കില് അടുത്തൂസം ഇരുന്നു പഠിക്കാലോ
ആഹ് സമയൊണ്ട് എന്നാലും ഒരു തോന്നെ ആയിരിക്കും അവര് തരുന്നത് ന്നാലും നമുക്ക് കൊറെക്കെ നമുക്ക് മുക്കി ക്യാച്ച് ചെയ്ത് പോവാൻ പറ്റും നമുക്ക് മയ്ഴു പഠിക്കാൻ പറ്റുന്ന മാക്സിമം പഠിച്ചിട്ട് നമ്മള് എഴുതാൻ നോക്കും ഉം
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ ഉം ഇല്ല ഈ സമയം ആയി സമയായിട്ടില്ലല്ലോ ഒരു ഒമ്പത് ഒമ്പതരക്കെ ആവും ഇവടെ കഴിക്കാനായിട്ട് ഉം പിന്നെ അവിടെ അവിടെയും ആ സമയവോ കഴിക്കാൻ
ആഹ് ഇല്ല ഞാനൊരു എട്ട് മണിയാവുമ്പോ കഴിക്കും ആഹ് എട്ട് മണിയാവുമ്പോ വെശക്കും അപ്പങ്ങ് കഴിക്കും
ആഹ് ആഹ് ഉച്ചക്ക് നേരത്തെ കഴിക്കുവായിരിക്കും അതായിരിക്കും ഈ നേരത്തെ വെശക്കുന്നേ
ആ ഇവടെ ഞങ്ങ എന്നെ കെട്ടിച്ചോണ്ട് പോയോടുത്ത് അവർക്കെല്ലാ ഒരു ചിട്ടേല് പട്ടാള ചിട്ട പോലാ
ആണോ ആഹ് അതെന്താ അത് നല്ലയല്ലേ അത് കറക്റ്റ് ടൈമിങ്ങിന് ആഹ് അഹാരം കഴിക്കാല്ലോ
ക്കെ പക്ഷെ നമ്മളത് ശീലിച്ചിട്ടില്ല അപ്പോ നമ്മളെക്കെ നിർബന്ധി ക്കുമ്പോ നമ്മുക്ക് മാനസികായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട് ട്ടോ
ആണോ ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഇപ്പ ഇല്ല ഇപ്പം നമ്മുടെ ഇഷ്ടത്തിനാ നമ്മള് കഴിക്കുന്നെ ആദ്യക്കെ വന്ന ടൈമിലായിരുന്ന് ഇവര് ചിട്ടയ്ക്ക് അനുസരിച്ച നമ്മള് കഴിക്കുന്നത് ഇപ്പം കൊഴപ്പൊന്നു ഇല്ല ഇപ്പൊ നമ്മ
ഉം ഉം ഇപ്പം വെശക്കുമ്പം പോയി കഴിച്ചാ മതി
ആഹ് കഴിച്ചാ മതി ഇപ്പ അങ്ങനെ നമ്മളെ നിയന്ത്രിക്കാനൊന്നും
ആഹ് അഹാ ആഹ് ആഹ് ആഹ് അതോണ്ട് പിന്നെ കൊഴപ്പുല്ലല്ലോ
ആഹ് ഇല്ല ഇല്ല
ഉം പിന്നെ ഇന്നെന്തോ കിട്ടി മീൻ
മീനാണെങ്കി ചൂര
ചൂരയെ
ആയില് ചെറിയ ചൂര
ആഹ് കൊ കൊച്ചു ചൂര ആ ഹാ ഹാ ഹാ ഹാ എങ്ങൻ ആഹ് കൊള്ളത്തില്ലേ അയ് എന്താ
ഇല്ല ഇല്ല ആ അത് ഇവിടുത്തെ ഞങ്ങടെെ എന്റെ ഹസ്ബൻഡിനാണെങ്കിൽ മീൻ നോക്കി മേടിക്കാനൊന്നും അറിയത്തില്ല
ആണോ
ആള് ആ ആള് കൊള്ളാത്ത മീൻ നോക്കിയേ മേടിച്ചോണ്ട് വരുത്തോള്ളൂ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ആ എന്തുവാണോന്ന് എനിക്കറിയ ത്തില്ല ഇപ്പം മീനും കിട്ട കിട്ടാനില്ല ഭയങ്കര വില മീനൊക്കെ ബോട്ടും വെള്ളമൊന്നും പോവാത്തോണ്ട് മീനൊക്കെ കിട്ടാനും ഇല്ല ഉള്ള മീനാണെങ്കിൽ ഭയങ്കരം വിലയും
ആന് ആന് ഇവിടെ അത് തന്നെ സെയിം സിറ്റുവേഷൻ തന്നെ ഇവിടെ ഭയങ്കരം വിലയാ മീനാണെ ഒട്ടും ആഹ ഇഷ്ടം പോലെ നമ്മടെ അടുത്ത് പറമ്പുണ്ട് ആ പറമ്പ് റമ്പില് മൊത്തം വെള്ളവും കാടും ഒക്കെ തന്നെ കൊതുകിന്റെ ശല്യം ഉണ്ട് നല്ല ഇപ്പഴാന്നെങ്കി മറ്റേ അല്ലേ പുതിയ പുതിയ രോഗങ്ങളും ഒക്കെ കണ്ടുപിടിച്ചൊണ്ടിരിക്കുവല്ലേ അത് കാരണം ഡെയിലി പുകയ്ക്കലും കാര്യങ്ങളും ഒക്കെയ ഈ കൊതുകിനെ തുരത്താനായിട്ട് അവിടെ എങ്ങനാ
ഇവിടെ അങ്ങനെ വെള്ളം കെട്ടി നിക്കാറൊന്നു ഇല്ല ഞങ്ങളുടെ ടൗൺ ഏരിയ ആണേ
ആഹ്
അതുകൊണ്ട് വെള്ളമൊന്നും കെട്ടി നിക്കാറില്ല നിങ്ങൾ ആഹ് അത് കെണ്ട് നമുക്ക് വെള്ളത്തിന്റെ പ്രശ്നം ഒന്നും ഇല്ല ആഹ് കൊതുുകൊന്നും ഇല്ല ഞങ്ങക്ക് അങ്ങനെ കൊതുക് അങ്ങനെ അങ്ങനെൊന്നും ഇല്ല വലപ്പോഴും ഒക്കെ കൊതുക് വരുന്നല്ലാ നമുക്ക് അങ്ങനെ കൊതുുകങ്ങിന്റെ ശല്യം ഒന്ന് പറയാൻ വേണ്ടിയോ ഒന്നുമില്ല
ആഹ് ഞങ്ങൾക്ക് ഇവിടെ ഈ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊതുക് പെട്ടെന്ന ഇതാവുന്നത് അത് കാരണം നമ്മള് വൈകിട്ട് ഈ പുകയ്ക്കുന്ന പരിപാടിയുണ്ട് കൊതുകിനെൊക്കെ ഓടിക്കാനായിട്ടേ
ആഹ് ആഹ് ആഹ് അറിയ അറിയാം
ഇതിനൊക്കെ ഇങ്ങനെ ഓടിക്കും അല്ലെങ്കിൽ പിന്നെ ഇത് കു കുത്തി കഴിഞ്ഞാൽ ഇപ്പം പുതിയ പുതിയ പനികളും ഒക്കെ ആയിട്ട് വരു വല്ലേ നമ്മള് ദിവസവും വാർത്തയിൽ ഇങ്ങനെ കണ്ടൊണ്ടിരിക്കവാ പുതിയ പുതിയ പനി പനികളും എന്തെല്ലാം അസുഖങ്ങളാ ഓരോ ഓരോ ദിവസം കൂടി കൂടി വരുന്നത്
ആന്നാ ഇപ്പം തന്നെ വെള്ളത്തിൽന്ന് തന്നെ രോഗമാണ് ഇപ്പം ശിഖലയുടെ രോഗാണ് ളെ കണ്ട് പിടിച്ചില്ലേ
ആന്നാ ഇപ്പൊ അടുത്ത് ഒരു ഹോട്ടലന്ന് ഹോട്ടലല്ല ഏതാ ഒരു കൂൾബാർന്ന് ശേഖരിച്ച വെള്ളത്ത്ന്ന് എന്ത് കണ്ടുപിടിച്ച് അങ്ങനെ അത് പു ട്ടി എന്നൊക്കെ പറയുന്നു അ ഇത് വെച്ചിട്ട് ഇനി ഇത് വെച്ചിട്ട് ഞ് വേറെ ഹോട്ടലും ഈ കോൾബാറും ഒക്കെ അത്യാവശ്യം ഇച്ചിരി വൃത്തിയോടൊക്കെ ആണ ഓരോ പ്രാവശ്യവും ഓരോരോ അസുഖങ്ങളല്ലേ ഇങ്ങനെ മാറി മാറി വരുന്നത് മ് ഓര് ആണോ? ഇല്ല ഇവിടെ കൊഴപ്പ ഇല്ലല്ലോ ഇവിടെ റേഞ്ച് ഉണ്ട് നല്ല ഞങ്ങക്ക് നല്ല റേഞ്ച് കിട്ടുന്ന ഏരിയ ഇവിടെ
ആ ആണോ ആഹ ആ അതറിയാം ആ ഉ
പിന്നെ
നീ എന്ത് രാത്രിൽ എന്താ പരിപടി നീ പുറത്തോട്ടെല്ലാം പോകന്നാ
ആഹ ഒന്ന് കറങ്ങാനായിട്ട് ജസ്റ്റ് ഒന്ന് പോണം പുൊറത്തോട്ട് ഔടെ അടു അടു ഒരു അമ്പലും ഒക്കെയുണ്ട് അന്നേരം അതിറടുത്ത് നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കും
ആ
ഞൻ കുറച്ചു നേരം അവിടെ പോയിരുന്ന് അവരുമായിട്ടൊക്കെ കഥയൊക്കെ പറഞ്ഞ് തിരിച്ചു വരാ ഒരു അ ഒരു പ്രത്യേക രസാ അത് ഈ വൈകുന്നേരങ്ങളില് കൂട്ടുകാരൊക്കെ ആയിട്ട് അമ്പലമ മുറ്റത്തൊക്കെ ഇരിക്കുക എന്നൊക്കെ പറയുന്നത്
ആ ആ ഭയങ്കര രസമാണ്
ആ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ അടുത്തടുത്തൊക്കെ അമ്പലങ്ങളന്ന
ആ നിങ്ങള്ൾ പിന്നെ ആണുങ്ങളായണ്ട് നിങ്ങൾക്കൊക്കെ പോവാല്ലോ ഞങ്ങൾക്ക് അങ്ങനെ പോവാൻ പറ്റത്തില്ലല്ലോ
ആഹ പിന്നെ പഠിക്കാനുണ്ടല്ലോ പഠിക്കാൻ ഒരുപാടില്ലേ ഇന്ന് ഇന്ന് ഇന്ന് ക്ലാസ്സ് ഉണ്ടായിരുന്നന്നല്ലേ പറഞ്ഞേ ആഹ് അന്നേരം പിന്നെ പഠിക്കാനായിട്ട് ഒരുപാട്ണ്ടായിരുന്നു കാണുമല്ലോ
പഠിക്കാനായിട്ട ഉണ്ട് എന്നാലും നമുക്ക് എപ്പോഴും പഠിച്ചത്താൽ മാത്രം മതിയോ ഒവസ്റ്റും കൂടെ വേണ്ടായോ
ആഹ അല്ല ഇപ്പം പഠിച്ചാ നമ്മടെ ഭാവി സുരക്ഷിതമാവുവല്ലേ പിന്നെ നമുക്ക് ജോലി എന്തേലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ വേണെങ്കിലും കറങ്ങാം എങ്ങോട്ട് വേണെലും പോവാം
ആ ജോലി വേണം ജോലി വേണം നമുക്കില്ല നമ്മുടെ കൈ പൈസാ ഇല്ലാത്തിന് ബുദ്ധിമുട്ട് നമുക്ക് നന്നായിട്ട് മനസ്സിലാവാം അപ്പൊ നമുക്ക് ജോലി കിട്ടി നമുക്ക് ആരോട്ടും ചോദിക്കേണ്ടല്ലോ
കയ്യിലൊരു വരുമാനം ഉണ്ടെങ്കില് അത് വളരെ നല്ലതാണ്
ആ എന്നാന്ന് വച്ചേ നമ്മള ഇപ്പ പൈസ ഓരോത്തരം ചോദിക്ക്പോ അവ പാവ വ്യത്യാസങ്ങളൊക്കെ മാറുമ്പോഴാ നമുക്കത് മനസ്സിലാവുന്നത് അപ്പ നമുക്ക് എത്രയും പെട്ടന്ന് ജോലിയ ആട്ട് പെണ്ണുങ്ങളായ ജോലി വേണം ജോലി കിട്ടീട്ട് വേണം കല്യാണം എന്നാണ് എൻ് അഭിപായം പത്ത് രൂപെങ്കി പത്ത് രൂപ ശമ്പളം കിട്ടിയിട്ട് വേണം നമ്മള് കല്യാണം കഴിക്കാൻ
ആഹ അല്ല എന്നാലും കല്യാണം കഴിച്ചാലും കൊഴപ്പമില്ല പക്ഷെ പഠി ഇന്ന് കൂട്ടത്തിലാന്നെങ്കിലും വീണ്ടും പഠിച്ച് അത് ജോലി നേടുക എന്നുള്ളരു ഇത് വാശി വേണം
ആഹ വാശി വേണം പക്ഷെ ഈ വീട്ട് വീട്ടു ജോലി വീട്ടു ജോലിയും ഇത് പ പഠിക്കും എല്ലാം കൂടെ ആകുമ്പോയേക്ക് മടുക്കും ഇവിടുത്തെ ജോലിയും ചെയ്യണം വീട്ടിൽപ്പോയി അവിടെ പ്പയി പഠിക്കണം അവിടുത്തെ പ പഠിത്തം ക്യുസ്റ്ൻ ചോയിപ്പ്, പരീക്ഷ, ഇവിടെ വന്ന ഇവിടുത്തെ ജോലി അതെല്ലാം കഴിഞ്ഞ് പഠിക്കാന ഇരിക്കുമ്പോഴോ ക്ഷീണി വച്ചിട്ടായിരിക്കും പഠിക്കായിരിക്കുന്നത് അതായത് വേ തലയിലും കേയറും അതും ഇല്ല ഇപ്പൊ നമ്മള് ആഹ അങ്ങനെയൊക്കെ
ഉം ഹസ്ബൻറ് ഒന്നും ഹസ്ബന്റോന്നും ഹെൽപ് ചെയ്യതൊന്നുല്ലേ ഈ പാചകത്തിലന്നു
ഇല്ല ഇല്ല അവരങ്ങനെ ഹെൽപ്പ ഒന്നും ചെയ്ത്തൊന്നുല്ല അവർ രാവിലെ ജോലിക്ക് പോയി പിന്നെ വൈകുന്നേരം വര്ണ അവരെങ്ങനെ ഹെല്പ് ചെയ്യാന
ആഹ് അതും ശരിയാ അവിടെ അവരും അവരും ജോലിക്ക് പോവല്ലേ അന്നേരം പിന്നെ അവർ ക്കും ക്ഷീണം
ഇല്ല വീട്ടിലുള്ളപ്പോഴും അങ്ങനെ നമുക്ക് വല്യ ഹെല്പ ഒന്നും ചെയ്യാറില്ല
ആണോ
ആഹ്
ആഹഹാ ഹാ ഹാ ഇനിിയ അോ ഇനി പഠിത്തവാണോ അതോ
ആഹ് ഇനി ഇരുന്ന് പഠിക്കണം ഇനി എക്സാം ഉണ്ട് ഇനി അടുത്ത മറ്റന്നാള് എക്സാം ഉണ്ട് അപ്പൊ അതി നോക്കണംന് വേണ്ടി എന്തെലുമൊക്കെ നോക്കണം ആ പിന്നെ പഠിക്കണം ഒരുപാടൊന്നും ഇല്ല
ആഹ്
എന്നാലും ഉണ്ട് നമുക്ക് പഠിക്കാം ഒരിത് ഒരുപാടൊന്നും തരത്തോന്നില്ല അത്യാവശ്യം കുറച്ചുണ്ട്
ആഹ് ആഹ് ആഹ് അന്നേരം അന്നേരായിരുന്നു പഠിക്ക എന്നാ പഠിച്ചരു ജോലി മേടിക്കാനുള്ളതൊക്കെ നോക്ക്
ആഹ് ശരി
ശരി എന്നാ